ഹലോ
ഹലോ
ഓ എന്തൊക്കെയ വിശേഷം
സുഖം തന്നെ ങ്ങക്കോ
സുഖാണ് എന്താ പരിപാടി
ഒരു പരിപാടിയില്ല എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നു
ആഹ് ശരി ഫുഡാ കഴിച്ചോ
ഓഹ് ഫുഡൊക്കെ ഇപ്പൊ കഴിച്ചിട്ടേളൂ
ഓഹ് എന്താണ് സ്പെഷ്യൽ എന്തെങ്കിലുമുണ്ടോ അതോ വെള്ളച്ചോറ് അതാണോ
അല്ല ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു
ആഹ്
ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചെടുത്ത് ഫ്രിഡ്ജില് മാറ്റിവെച്ചു അപ്പൊ അത് ഇന്നെടുത്ത് പൊരിച്ചു
പൊരിച്ചു
മ്മ്
ചോറ് സാധാരണ വെള്ളച്ചോറ്
ആ അതെ സാദാ ചോറ് പിന്നെ മീൻകറി
തന്നെയെന്നോ
അതെ
മ്മ്
എന്തൊക്കെ സ്പെഷ്യലൊക്കെ ഇണ്ടാക്കൂവോ
എനിക്കങ്ങനെ കുക്കിങ്ങിനെ പറ്റി വലിയൊരു ഐഡിയയില്ല ന്ന് വച്ചാ ആവശ്യത്തിന് ഉണ്ടാക്കും ഇപ്പം ഞാൻ എ ഞാൻ വീട്ടിലാണുള്ളത് അമ്മയാണ് കുക്ക് ചെയ്യ
ആഹ്
മ്മ് ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ
ആ
എന്താക്കും അത്യാവശ്യത്തിന്നല്ലെ ഹേയ് ഇല്ല
ഇല്ലെ മ് പഠിച്ചു വരാണല്ലെ കുക്കിംഗ്‌ ഒക്കെ
കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞട്ടിപ്പോ വൺ ഇയർ ആവുന്നു അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്
ഓ അത് ശരി പഠിക്ക്ണ്ടോ വേറെ എന്തേങ്കലും പഠന
പഠിപ്പ് കഴിഞ്ഞു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം നിർത്തിയിട്ടഉള്ളത് മ്
എന്താ പ വർക്ക് ചെയതിന്ന് എന്തെന്നു
ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു
ഓ ശരി ഏതുവരെ പഠിച്ചു പ്പൊ
കോളേജ് കഴിഞ്ഞ് പിന്നെ വൺ ഇയർ കോഴ്സ് എടുത്ത് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു മൂന്നര നിങ്ങളെന്താചെയ്യുന്നത് ഹെൽത്ത് ഇഷ്യൂ വന്നു ഹെൽത്ത് ഇഷ്യൂ വന്നു എനിക്ക് അവിടെ പ്രിന്ററിന്റെ പൗഡറ് ഒന്നും എനിക്ക് സെറ്റ ആവുന്നില്ല ശ്വാസം മുട്ടലും ചുമയും ഒക്കായി അതു ഡോക്ടർ പറഞ്ഞു അതൊന്ന് ഒഴിവാക്കിയാലേ ഇതൊന്ന് സെറ്റ് സെറ്റാവു അപ്പ പിന്നെ വീട്ടീന്ന് രണ്ട് പിള്ളേരും പറഞ്ഞുന്നാ പിന്നെ കൊറച്ച് കാലത്തേക്ക് അവിടെ നിർത്തിക്കോ വേറെ എവിടെയെങ്കിലും പിന്നെ കൊറച്ച് കഴിഞ്ട്ട് നോക്കാ
നോക്കാന്ന് പറഞ്ഞു
മ്
വേറെ എന്തെങ്കിലുംല്ലേ കസ് മോണ്ടിസൂര് അങ്ങനെയൊക്കെ എടുക്കാലോ
ആ അതെ ഇനിപ്പ എന്തെങ്കിലും നോ കണം
ആഹ്
ഉം
ഇപ്പൊക്കെ എല്ലാരും പഠിക്കല്ലേ ഞാനൊന്നും ചെയ്യണില്ല എനിക്ക് പറഞ്ഞ പോലെ താല്പര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ ഹസ്ബൻഡന് ഇഷ്ടല്ല പുറത്തു പോയി ജോലി ചെയ്യുന്നതോ ഒന്നിനും ഇഷ്ടല്ല എനിക്കിപ്പ കമ്പ്യൂട്ട അന്ന് ഞാൻ പറഞ്ഞു ഒന്നുവിലെൻകിൽ കമ്പ്യൂട്ടറില് പഠിച്ചിട്ട് വീട്ടില് അങ്ങനെ ചെയ്യ എന്തേലും ചെയ്യാനപ്പ ഇപ്പൊ ഇപ്പൊ നിക്കണ പോലെ നിന്നാ മതിന്നുള്ളതാ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അപ്പേ പൂന വരെ പോയി എനിക്ക് നാല് പിള്ളേരിണ്ട് അപ്പൊ അവരുടെ കാര്യങ്ങള് നോക്ക ഇണ്ടല്ലോന്നൊക്കെ പറഞ്ഞ്
ഓ ആഹ് ഹാ
ഉം വല്യ മോള് പത്താം ക്ലാസ് പഠി ക്കാണ് അയിൻ്റെ താഴിള്ള ആള് ഏഴാം ക്ലാസ്സിലാണ് അയിൻ്റെ താഴിള്ള ആള് നാലിലാണ് ചെറിയാള് എൽ കെ ജി ഇപ്രാശ്യം ചേർ ത്തു
ഓ അപ്പം
അങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ പോവാണ്.
ആഹ്
കഴിഞ്ഞ് സമയം കഴിഞ്ഞ് അങ്ങനങ്ങനെ.
അതെ.
പോന്നിണ്ട്. പിന്നെ എന്തിന്ന് വൈകുന്നേര ത്തെ ചായക്കൊക്കെ എന്തെക്കെ കടിയൊക്കെ ഉണ്ടാക്കുവോ?
ഏയ് അങ്ങനെയില്ല എന്തെങ്കിലും പൊറത്തുന്ന് വാങ്ങിക്കും അല്ലേ പാക്കറ്റുകളിലെ എന്തെങ്കിലും ഉണ്ടാവും.
ആ ചെറിയ ചെറിയ അങ്ങനെന്തെലൊക്കെ വേണന്നൊന്നുമില്ലല്ലേ അങ്ങനെ കടികള് വേണം എന്നൊന്നു ഇല്ല്യാ.
ഇല്ല അങ്ങനെ ഇന്നേതന്നെ വേണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ചെലപ്പോ ഒരു പൂ തി വരുമ്പോം പരിപ്പ് വടയോ ഉള്ളി വടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും.
ആ ആ ഇവിടൊക്കെ പിന്നെ കുട്ടികൾ ഉള്ളത് കൊണ്ട് എന്തോലും നിർബന്ധാ.
ക്ക്‌ എന്തെങ്കിലി
എന്തെങ്കിലും വേണം എന്തെങ്കിലും ഉണ്ടാക്കും അല്ലെങ് വാങ്ങിക്കും അങ്ങനെയൊക്കെ തന്നെ ഓരോ ദിവസം തള്ളി നീക്കി പോണ്ടേ
അതെ ശരിയാ
ഉം കുട്ടികൾക്ക് വരുമ്പോ പിന്നെ ആ സ്കൂള് വിട്ട് വരുമ്പോ പിന്നെ ഭയങ്കര വിശപ്പല്ലേ
ഉം അതെ
വേണം ചോറൊന്നും ഇവര് കഴിക്കൂല സ്കൂൾ വിട്ട് വരണ സമയത്ത് എന്തേലു ഉണ്ടാക്കും അരി മുർ ഉണ്ടേ എന്തേലൊക്കെയായിട്ട് ഉണ്ടാക്കും ഇണ്ടാക്കി കഴിഞ്ഞാ പിന്നെ അവർക്ക് ഇഷ്ടാണ് പഴംപൊരിയോ മൈസൂർ സ്വീറ്റ് കൊക്കോവടോ അങ്ങനെ എന്തെങ്കിലൊക്കെ മൈസൂർ പഴം വെച്ചിട്ടോ എന്തെങ്കിലും ഒക്കെ കാട്ടും
ഓ അങ്ങനെ
ഉം
ഏറ്റവും പക്കവടൊക്കെ ഉണ്ടാക്കൂ അല്ലെ
ആ അത് മറ്റേത് സ്പൈസി അല്ലേ ഇതിപ്പോ അതില്ലല്ലോ
സ്വീറ്റ് ആയിട്ടുള്ളത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പഴംപൊരി കഴിച്ചിട്ടുണ്ട്
ഉം നമ്മള് മൈസൂർ പഴവും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് നല്ല ടേസ്റ്റാ എനിക്ക് തോന്നണ് മറ്റല്ലല്ല ടേസ്റ്റ് ഇതാണ് എനിക്കൊന്ന് ഇണ്ട്
ഓ ആ അല്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പ അനക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു കാരണം ഈ നോമ്പിനൊ
ആ അതെ അതെ ആ
അങ്ങനെ കഴച്ചിട്ടുണ്ട്ന്ന് തോന്നുന്നു കാരണം അവിടെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയാ അവിടെ മറ്റേ പഴം നുള്ളിയിട്ടതന്നോ അങ്ങനെ എന്തുവാ പറയാ
ആഹ എവിടെന് പിന്നെ പൊക്കോടന്ന് പറയും സ്വീറ്റ് അങ്ങനെ പറയും പഴയുണ്ട അങ്ങനെയൊക്കെ പലരും പല പേരിലത അന് അറിയപ്പെടുക
അപ്പൊ നിങ്ങള് ഇങ്ങനെ പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായി ഇത്ഴിഞ്ഞാൻ
ഇതൊക്ക ഇട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സിൽ ഒന്ന് അടിച്ച് ഒന്ന് ടൈറ്റാക്കി എടുത്തിട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരിടും. നല്ല പോലെ പൊങ്ങി വരുവല്ലോ
ആഹ്
ഇഷ്ടം പിള്ളേർക്കതാട്ടോ ഇത് വ ചെ
ആഹ് അപ്പം ഡെയിലി ഇതൊരു ടാസ്കാണല്ലോ.
എല്ലൊരു ടാസ്ക്കാ രാവിലെ തൊട്ട് യ് വൈകുന്നേരം വരെ ഒരു ടാസ്കാണ്. രാവിലെ അവര് ഈ നാല് പേര് പിന്നെ മൂത്ത ആള് പിന്നെ ഓൾത് ഒക്കെ താക്കും. സ്വന്തായിട്ട് ചെയ്യും പത്താ ക്ലാസ്സിലല്ലേ ഒരല്ലാ ക്ക്ന്ന്. ചോറും കാര്യങ്ങളൊക്കെ നമ്മള് റെഡിയാ ക്കി ഒക്കെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ച് കൊടു കൊ ക്കൊ ഓരോര്ത്തര് ക ഓളെ രാവിലെ ഞാന് ബസ്സ് കേറ്റി കൊടുക്കാൻ അവിടെ കൊണ്ടാക്കി വിട്ടൊടുക്കും പിന്നെ മറ്റേരൊക്കെ പിന്നെ ബസ് സ് മുന്നില് വരും ഇവള് നേരത്തെ ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് തൊടങ്ങ്ണോണ്ട് സ്കൂൾ ബസ് ലൈറ്റായിട്ടല്ലേ വെര്യാ പത്ത് മണി ആവുമ്പള് വെരുള്ളു
ആ
ഇപ്പ ഇവര് ഇവര്ക്ക് നേരത്തെ എത്താ അപ്പം ഞാനവിടെ ആക്കി കൊടുക്കും ലൈൻ ബസ്സ് കേറ്റി കൊടുക്കും ഇവിട്ന്ന് പോയിട്ട് സ്കൂട്ടിയില് കൊണ്ടാക്കി അവ്ടെ എറക്ക് കൊടുക്കും
ഓ അങ്ങനെ
ഉം ഇങ്ങളെ വീട്ടിലാരൊക്കെ ഇള്ളെ
ഇവടെ ഇപ്പ ഞാൻ എൻ്റെ വീട്ടിലാള്ളത്. ഇവിടെ ഞാനും അച്‌ഛനും, അമ്മേ മാ അത്രേ ഉള്ളൂ?
ആ ബ്രദേഴ്സൊന്നുമില്ല
ഇല്ലല്ലോ ഒറ്റമോളാ
ആ അത് ശരി അങ്ങനെള്ളു
അതൊണ്ട് എന്തകിലും നമുക്ക്
നമ്മക്ക് വേറെയാർക്കും കൊടുക്കണ്ടല്ലോ
വേറെ ആർക്കൊന്നും കൊടുക്കണ്ടത് പക്ഷെ അല്ലേ ആരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് ഇല്ലാത്ത ആൾക്കാണല്ലോ അതിന്റെ വിഷ ചുമ്മാ മനു
അതെ അതെ അത് ശെരിയാ ഒന്നും മിണ്ടാനും പറയാനൊന്നുമില്ലല്ലേ ആരും എം
ആരുും ഇല്ല ഞാനും അച്ഛനും അമ്മയും തന്നെ നമ്മള് നമ്മുക്ക് എന്തെങ്കണ്ട നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കഴിഞ്ഞു
ആ അതെ അതെ
ഉം അത് ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും ഒരേട്ടനൊക്കെ ഉണ്ടെങ്കില് അല്ലെ ഒര അനിയനൊക്കെ
ആ ഉണ്ടെങ്കിൽ ഇവിടെക്കെ ഭയങ്കര അടിയാണ് നീ എന്റെത് എടുത്തു നിനക്കത് തന്നു എനിക്കത് കിട്ടില്ല ണ്ട് പക്ഷെ അപ്പ ഉള്ളത്ണ്ടല്ലെ വിഷയം ഭയങ്കര സ്നേഹാട്ടാങ്ങോട്ടും ഇങ്ങട്ടുംഅവര് ഒരാളെ കാണാഞ്ഞാല് ഒരാൾക്ക് എന്തിനും ഏതിനും ഒരാള് വേണം തല്ല് കൂടുമ്പോ അങ്ങനെ കൂടും കച്ചറ നോക്കടാ ഒരു ടൈമ് ഇവര് സ്വഭാവം വെച്ചിട്ട് അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ചെറുതാകുമ്പോ അങ്ങനെ ക്ക
ഉം അല്ലെങ്കിലും കൂടെ ഒരാൾ ഉണ്ടാവുന്നത് നല്ലതാ.
അതെ
ഉം ഞാാനിങ്ങനെ പറയും ഞാനിവിടെ ഒറ്റക്കായി പോയി.
ഉം പറയാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന
എന്നാ ഹസ്ബന്റ വീട്ടില് എന്ത് പുറത്തനിന്ന് എന്തോ ചെയ്യുന്നാ ഞാനിപ്പ പിന്നെ എല്ലാം കഴിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകും. മില്ണ്ട്. നാട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെടക്കുവായിരുന്നു.
ആഹ ശരി.
ആ.
ഉം. അച്ഛനോ ജോലിക്കോവോ?
അച്ഛനില്ല. അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് ണ്ടായിരുന്നു.
ഓ.
അപ്പം ഒരു ഭാഗം തളർന്നു പോ യതാ.
ആ
അപ്പൊ അതുകൊണ്ട് ആളിപ്പോ ഓക്കെയാണ് നടക്കുന്നൊക്കെ ഇണ്ട്. പക്ഷേങ്കില് പൊറത്തു വിടാനൊരു ധൈര്യ ഇല്ല.
ആഹ ആഹ അ
മുന്നേ വന്നിട്ട്ണ്ടായി നു വന്ന സമയത്ത് എല്ലാം റെഡിയായി പണിക്കൊക്കെ പോവു ന്നതാ. അപ്പം പശ് എന്നാലും നടക്കാനൊരു ബുദ്ധിമുട്ടാ പതുക്കിയ നടന്ന് വരാൻ പറ്റു അപ്പൊ അങ്ങനെ ഒരു ദിവസം പോയിട്ട് വരുമ്പോ വീണു വി ആ ചെരുപ്പ് എന്തോ മറി തടഞ്ഞിട്ട് വീണു തലയടിച്ചു പോയി അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറിന് കൊഴപ്പൊന്നുല്ല ഒരു പ്രശ്നം ഇല്ലാന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ മു ആളിങ്ങനെ പറയുന്നുണ്ട് തല തലേന് ഉള്ളിന്ന് കുലുങ്ങുന്ന പോലെ ഇണ്ട് തലവേദനുണ്ട് എന്നൊക്കെ ശിക ഡോക്ടറഞ്ഞു അങ്ങനെ ഉണ്ടാവും നല്ലോണ്ണം അടിച്ചതല്ലേ അന്നൊക്കെ പറഞ് കിട്ടിട്ടൊ ക്കെ വിട്ടു അപ്പം പിന്നെ രണ്ട്സം കഴിഞ്ഞപ്പോ തീരെ നടക്കാൻ പറ്റുന്നില്ല അത് പിന്നെ മാറ്റി കാണിച്ച് ടെസ്റ്റ്റ്റൊക്കെ ചെയ്ത് സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആയിന്ന് പറഞ്ഞു
ഓ അയിശരി
അതിനു ശേഷം
പൊറത്ത് പോവൂലല്ലേ അപ്പ അങ്ങനെ വിടൂല
പോവും പോണന്ന് ആൾ ക്ക്‌ ചെറുപ്പം മുതലെ പോയി ശീലം ഉള്ളതുകൊണ്ടും വീട്ടിൽ അങ്ങനെ ഇരിക്കൂല
ആഹ്
അതുകൊണ്ട് പറയും പക്ഷെ നമ്മള് രും വേണ്ട എന്നെങ്കിലും ണ്ടെങ്കിൽ വെട് ഇവിടുന്ന് ചെയ്തോ അല്ലെങ്കിൽ എന്ത് വേണെങ്കിലും പർഞ്ഞോ വിടെ കൊണ്ടു തരാ പൊറത്ത് പോണ്ടാന്നു പറയു
ഓ അഹ് ശരി. പിന്നെ എന്തെ ന്നാ ഓക്കെ പിന്നെ വിളിക്കാ
ആഹ് എന്നാ ശരി
അ ഹ്